ഹലോ ഹലോ ആഹ് കേക്കണ്ട് കേക്കണ്ട് ആഹ്
ആഹ് ആഹ് സുഖാണ്
ആഹ് എന്താണ് പിന്നാ ജോലീലാണാ
ഞാന് നിസ്കരിച്ചിരിക്കേണ്
അതെല്ലെ മഴേക്കെ ഉണ്ടോ അവിടെ എങ്ങനെയാണ്
ആഹ് മയയിപ്പ ഉണ്ട് വൈകുന്നേരം ഒരു അഞ്ച് മണീന്റെ ശേഷം നല്ല മയ ചെറുതായിട്ട് ഇങ്ങനെ രാവിലല്ല വെയിലെര്ന്ന്
ആഹ് ഞങ്ങക്കും നല്ല വെയിലാർന്നു ഇപ്പ മഴയില്ല അന് ഇരുണ്ടു കുത്തി നിക്കണ്ട് ഇരുട്ടാണല്ല പിന്ന
ആഹ് ചെറ്യായിട്ട് ചാറ്ണ്ട് നല്ല കോള് വന്നീനു വൈനേരത്തെ
അതേല്ലേ ആഹ് ആഹ് ഇവിടെ മഴങ്ങനെ വന്നില്യ ഇപ്പൊ വെയില് കണ്ടപ്പോ ഞങ്ങ കൊറച്ച് പൊറത്ത് പണിലാർന്നു കൊർച്ച് നടക്കണ വഴിലൊക്കെ പുല്ലും നടക്കണ വഴിലൊക്കെ പുല്ലും അതൊക്കെ കൂടി കെടക് കെടന്നൊക്കെ പറിച്ച് ക്ലീനാക്ക്ണ പരിപാടിയിലാർന്നു ഭയങ്കര പാമ്പിന്റെ ശല്യാണ് വിട
റോഡില്ല
ആഹ് റോഡ്ണ്ട് റോട്ടീന്നിങ്ങട്ടിച്ചിരി എ ഹ് റോഡല്ല റോഡീന്ന് പിന്നെ ഇങ്ങട് കൊറച്ച് എറങ്ങണം വഴിയിണ്ട് പക്ഷെ ആ വഴിയില് നർച്ച് പുല്ലാർന്നു അപ്പൊ പുല്ലൊക്കെ ക്ലീനാ ക്കി കഴിഞ് ഞാനും മോനും മോൻ കടേൽ പോയി ഞാനിവിടെവന്ന് ഇരിക്കേണ് ചെറിയൊരാക്സിഡന്റ് ഒക്കെ കഴിഞ്ഞിരിക്കേണ് അപ്പൊ കാല് പ്രശ്നോണ്
ആർക്ക് മോൻകോ
എൻ ഞാനും മോനും ആക്സിഡന്റായത്. മോൻ കൊഴപ്പുല്ല എനിക്ക് ഭയങ്കര പ്രശ്നായി എറെ വൽ എന്റെ വലത്തേക്കാല് നാല് സ്ഥലത്ത് ഒടിഞ്ഞ്
സുഖായ
സുഖോന്ന് വെച്ചാല് ഇപ്പൊര് ഈ ഹ് ഈ ജൂൺ പത്തൊമ്പതാംതി വരുമ്പോരു കൊല്ലായി വണ്ടി ഇടിച്ചിട്ട് ഓപർക്ഷൊക്കെ കഴിഞ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നടക്കാൻ ഇച്ചിരി പ്രശ്നം
ഉം
കാൽന്റെ തൊട ജോലിയൊക്കെ എടുക്കും, മോള് പ്രസവിച്ചെടക്കണ്, കാലിന്റെ ആ തൊടടെല്ല് പൊട്ടി പൊറത്ത് വന്നു കരിപ്പട്ടി നമ്മ ശർക്കര പോലെത്തന്നെ രു സാനല്ലേ ബ സ്കൂട്ടി മോളെ വീട്ടീ പോയതാ. മോളക്ക് കല്യാണം കഴിഞ്ഞിട്ട് മോളെ വീട്ടിലേക്ക് പോണ വഴിക്ക് ഇടിച്ചതാ
കല്യാണം കഴിഞ്ഞഉടനെ
ആഹ് കല്യാണം കഴിഞ്ഞ് ഒരു മാസായപ്പ ശർക്കര പോൽതന്നല്ലേ ആ സാനം അപ്പ പിന്ന ആറേഴ് മാസം കെടപ്പായിർന്നു
എന്ത വണ്ടിക്ക്ടിച്ചതാ
ആഹ് ബൈക്കും സ്കൂട്ടിയും കൂടി ഇടിച്ചത്
സ്പിട്ന്ന് വെച്ചാല് അവിടന്ന് വന്ന ചെക്കൻ കാറോവർടേക്ക് ചെയ്ത് വന്ന് ഇടിച്ചതാണ്
ഓൻക്കെന്തേം പറ്റിയോ
മോന്റെ കയ്യൊടിഞ്ഞ് മോന്റെ കൈ ഓപ്പറഷൻ ചെയ്ത്
അല്ലാ മറ്റേ ചെക്കന് വേറെ
അവനെന്തോ കാലിനെന്തോ പറ്റിട്ട്ണ്ട്. ഇവിടെ അടുത്തുള്ള ചെക്കൻ തന്നെ ഞങ്ങള വീടിന്റെ അടുത്തുള്ള ചെക്കൻ തന്നെ
ഇപ്പൊ സുഖായി ആയിരിക്കും
ആഹ് അവന് ഇപ്പൊ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇവിടെ ഞങ്ങള അടുത്ത് തന്നെയാണ് കറക്റ്റ് അറിയില്ല ഇപ്പ എന്താ സംഭവിച്ചേക്ക കാലിന് മുട്ടിനന് എന്തോ പരി കീണ്ടോ എനിക്ക് വേറെ പ്രശ്നമൊന്നുമല്ല എനിക്കാണ് കാര്യമായിട്ട് പറ്റിയത് എനിക്ക് കാലിന്റെ തൊ ഇടെ എല്ല് പൊട്ടി അയിന്റെ തൊട്ടപ്പുറത്ത് പിന്നെ ഒരു എല്ല് പൊട്ടി കാലിന്റെ മുട്ടിന് കംപ്ലൈന്റ് ആയി മുട്ടിന്റെ താഴെ മസലിൻന്റെ എല്ല് ഒടിഞ്ഞു
ഉം ഹെൽമെറ്റ് എട് ഇട്ടീന
ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുണ്ടായി അതൊക്കെ ഇട്ടിട്ടുണ്ടായി എല്ലാനും ഉണ്ടായി പക്ഷെ വണ്ടി ഇടിച്ചിട്ട് മോളിലേക്ക് തെറച്ച് പോയിട്ട് താഴെ വന്ന് വീണപ്പ ഒട്കാലൊടിഞ്ഞ് ഒരു വലത്തേക്കൽ ഫുൾ ഒടിഞ്ഞ്
ലൈസൻസ് ഒക്കെ ഉണ്ടായിരുന്നൊ ങ്ങക്ക്
ആഹ് ആഹ് അതൊക്കെ ഉണ്ട് അതൊക്കെ ഉണ്ട് മോളെ വീട്ടില് എത്തീല പകുതി എത്തിയപ്പോതിന് വണ്ടി ഇടിച്ച്
ഓരോരോ
ഉം മോളാണ്ട് പോ പ്രസോദിച്ചടക്കെ
ആഹ് എന്താ കുട്ടി
പെൺകുട്ടി
ആഹ് നാല്പത്‌ കഴിഞ്ഞോ
ഇന്ന് ഇരുപത് ദിവസ ആയിട്ടള്ളൂ
ഓഹ് അപ്പോ ആളുണ്ടാ
ആര് മോളണാ
അല്ല
ഏഹ്
ആള് അങ്ങനെണ്ടാവ ആള് മോ മോളെ നോക്കാാനുണ്ടവിച്ച്
ഏയ് ഞാൻ തന്നെ നോക്കണം നോക്കാനൊന്ന ആളില്ല
ആഹ് കൈയക്കൂലേ ജോലി എടുക്കാന്
അന്നെ പതിയെ പതി ഇങ്ങനെ നടന്ന് നോക്കും നടക്കാൻച്ചരി പ്രശ്നം ആ പിന്നെ മുറ്റത്ത് കൊന്നിറങ്ങാൻ പല്ലേ മു ക്കൊക്കെ ഇറങ്ങണമെങ്കിൽന്നില്ലെങ്കിൽ വാക്കർ വേണോ അല്ലെങ്കിൽ വടി വേണം
ഓഹ് രണ്ട് കുട്
ഔ ഒരു ഒരു മോനും മോളും എനിക്ക് മോൾക്ക് ഒരു കുഊട്ടി പെൺകുട്ടി
ആഹ് ഈ ഓല ഉപ്പല്ലേ
ഇവരെ ഇല്ലേ ഇല്ലേ
ആഹ്
ഞങ്ങാ മൂന്ന് പേരുള്ളൂ ഏയ് മരി ച്ചിട്ടില്ല ഇണ്ട് ഇണ്ട് ഇണ്ട് ഞങ്ങൾ മൂന്ന് ഞാനും രണ്ട മക്കളും പിന്നെ ഇപ്പ പേരക്കുട്ടിയുണ്ട്
അഹ് മരുമാങ്ങനൊക്കെ എന്തായി സുഖ
ആഹ് അവരക്ക കൊഴപ്പൊന്നുമല്ല നാളെ കഴിഞ്ഞ് വരും കുഞ്ഞി കൊച്ചിനെ കാ നാളെ കഴിഞ്ഞ് വരും കുഞ്ഞ് കൊച്ചിനെ കാണാൻ
ആഹ് ആഹ് ആഹ് പേരിട്ടാ കുട്ടിക്ക്
ഉം, പേരൊക്കെ ഇട്ട്ട്ട്ണ്ട്.
ഉം, മോന്റെ കല്ല്യാണം കഴിഞ്ഞിട്ട്ണ്ടാവൂല.
ഉം മൂനി ഇരുപത്താറ് വയസ്സയിട്ടള്ളു നോക്കണിണ്ട് പക്ഷെ ഒന്നും സെറ്റ് ആയിട്ടില്ല
ആഹ് മോളാ മൂത്തത്
മോൻ മോൻ
ആഹ ഇപ്പൊ കല്യാണം ആദ്യമെ നോക്കണം ചെക്കന്മാക്കെ ശെരിയയിക്കിട്ടാണ്
ആഹ്, വയങ്കര പാട് കിട്ടാൻ പെൺകുട്ടികളെ കിട്ടാൻ വയങ്കര ബുദ്ധിട്ടായിപ്പം.
ആഹ് ആഹ് അതെ ചായ കുടിച്ചില്ലേ
ചായ എല്ലാ ദിവസവും കുടിക്കണ ഒന്ന് കുടിച്ചില്ലന്ന് പുൊറത്ത പണി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കേറിയപ്പ തന്നെ ദേ പേരക്കിടാവ് മടീ കേറിയിരിക്കയാണ്
ആഹ്
ഇപ്പൊ കരയണില്ല അവളെ കൊറെ നേരം എടുക് ക്കാൻണ്ടായില്ലല്ലോ അപ്പൊ ഞാൻ വന്നപ്പ എങ്ങട് താഴ്ത്തി ഞാൻ എടുക്കട്ടെന്നും പറഞ്ഞു ഇവിടെ എടുത്ത് വച്ചുകൊണ്ടിരിക്കയ നാല്പ്പുളി കഴിഞ്ഞാ അവര് പോകും പിന്നെ നമ്മുക്ക് കിട്ടൂല എടുക്കാൻ
അല്ലാതെൊു ന്നൂറ് അവിടെ നിക്കൂലയ്രിക്കും
ആഹ അത്രയും ദിവസം ഒന്നും കിട്ടില്ല നാൽപ്പത് കഴിഞ്ഞി പോവാൻ പറഞ്ഞത്ര നമുക്ക് പിടിച്ചതാങ്ങൂലല്ലെ അവരെഇഷ്ടവുല്ലെ അതൊക്കെ അവരി ഇഷ്ടല്ലേ നമുക്ക് പിടിച്ചുിർത്താൻ പറ്റൂലല്ല
ഫസ്റ്റ്ത്താവുമ്പോ ഞമ്മളവിടൊക്കെ തൊണ്ണൂറേ
ആഹ് ഇത് നാൽപ്പുളി കഴിയുമ്പോ കൊണ്ടു പോകന്നും പറഞ്ഞാ നിക്ക പിന്നെ ഒന്നും പറയുന്നില്ല കൊണ്ടൊക്കോ ആവരിഷ്ടല്ലേ നമ്മള് പറ അത് നിക്കണ പെണ്ണിനും കൂടെ ഇഷ്ട്ടം വേണ്ടേ നാല്പ്പൂള് കഴിഞ്ഞാലും നിക്കണോന്ന് അവര്ക്ക് ഇഷ്ടില്ലേ പിന്നെ പോക്കോട്ടെ. നമ്മള് തടുത്ത് വെച്ചിട്ടെന്തിനാ
ഉം
നിങ്ങളവിടെയെക്കെ തൊണ്ണൂറാണല്ലേ
ഏഹ്
തൊണ്ണൂറാണ്ല്ലേ നിങ്ങലോടെക്കെ
ആ ഇബടൊക്ക ഫസ്റ്റ്ക്ക് തൊണ്ണൂറ്.
ഉം, പിന്നേത്തൊക്കെ
പിന്നത്തെ പിന്നെ നമ്മള് രണ്ടാമത് ആഹ് ഓന്റെ വീട്ടിലേക്കക്കാരം ഹസ്ബൻഡിന്റെ വീട്ടിലേക്കാരം പിന്നെ ഈ ആളില്ലാത്തോ അങ്ങനെ തന്നെ അവിടെ ഹസ്ബൻഡിന്റെ വീട്ടില് നോക്കാനൊക്കെ അമ്മായിമ്മാവുംമ്പോളെ തരാൻ ബുദ്ധിമുട്ടാവുല്ലെ
ആഹ് ആഹ്
രി ശരി സ്വന്ത ഇമ്മാര് പിന്നെ രണ്ടാമത്തും ഓലെ വീട്ടിലേന്നർഞ്ഞിട്ട് കൊണ്ടോവും
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെ ചെലോല് സമ്മയിക്കൂല
ആഹ് ആഹ് ആഹ് ആഹ് ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയും ല്ലേ
ആഹ് ഓൽക്കത് കൊറച്ചിലേക്കാരം രണ്ടാമത്തെ പിന്നെ ഓലെ വീട്ടിലാവണം ഹസ്ബൻ്റിന്റെ വീട്ടിൽ ആഹ് പക്ഷെ ഓലക്ക് നോക്കാൻ കയൂല്ല്യാ ച്ചിങ്ങ ചലോല് വിടും ചെലോൽ എങ്ങനെങ്കിലും ഒക്കെ നോക്കോ
ഉം ആഹ്
അങ്ങനെയൊക്കെണ് പിൻ ഇനീ നാല്പ്പ കഴിഞ്ഞിട്ട് എക്കാരം ഇങ്ങോട്ട് വണ്ട പിന്നെ അധിക തൂക്കൂല രണ്ടാമത്തല്ലേ
ആഹ് എത്ര കുട്ട്യള്ണ്ട്
ഒന്ന്
ഒരു കുട്ടിയാ എന്തോരായി
ആഹ് ഏഹ്
എന്തോരായി കൊച്ച്
ആഹ് നാൽലാണ്
നാൽല്ല് ആഹ് ഒമ്പത് വയസ് അല്ലെ.
ഉം
ഉം എന്താ ഒരു കുട്ടി പിന്നിഞ്ഞ് വേണ്ടേ
ആഹ് ഹ അതെ ഞ്ഞ്ണ്ടാവും
ഭർത്താവ് നാട്ടില്ണ്ടോ
പിൻ ആഹ് ഇവിടത്തന്നാണ് ജോലിയ കടേണ്
അതെല്ലെ എന്ത് കുട്ടിയ പെൺകുട്ട്യാ ആൺകുട്ട്യാ
പെണ്ണാണ്.
ആഹ് ആഹ് ആഹ് പെണ്ണ് ബർക്കത്താ ഭഷ്ണം ഒരു പത്തുമണി പൻമണിയൊക്കെ ആകും കഴിക്കുമ്പോ ആഹാ മോൻ ഇന്ന് പോയിട്ടില്ലന്ന് ഞാൻ വിട്ടില്ല പറഞ്ഞില്ലേ മുറ്റത്ത് പുല്ലൊക്കെ പറിക്കിയരുന്നുന്ന് എനിക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റില്ല ഞാൻ പടി കുത്തിപ്പിടിച്ചല്ലേ ചെയ്യുന്നത് അപ്പൊ ഓഹ് അപ്പൊ അവൻ അല്ല അപ്പൊ അവൻ സഹായിച്ചപ്പൊ അവനോട് ഞാന്ന് പോണ്ടന്ന് പറന്ന് പണിക്കോവാണ്ട് നിക്കാൻ പറഞ്ഞു പുല്ല് ഭയങ്കര പുല്ലാണേ നടക്കാൻ പറ്റുന്നില്ലേ ഭയങ്കര പാമ്പിന്റെ ശല്യമാണ്
അല്ല ഭക്ഷണം കഴിക്കാൻ എത്ര നേരം വേയ്കണ്ട്
നേരം അ എപ്പഴും അങ്ങനെയാണ് കഴിക്കാറ് പതിനൊന്ന് മണിയൊക്കെ ആവുമ്പോളാ കഴിക്കാറ്
സ്ഥിരമായിട്ട്ങ്ങനെയ കഴിക്കാറ് നിങ്ങളൊക്കെ എങ്ങനെയാണ്
അല്ലേ ഇവിടെ പിന്നെ ഹസ്ബണ്ട് കടിന്ന് വരുമ്പോ പത്ത് ഒപതരകെ കയ്യും പിന്നെ വന്നേ ആണ്ട് ഇരിഞ്ഞ് ഇങ്ങട്ട് ഇരിഞ്ഞ് അങ്ങനെ നേരം വൈകും ഹലോ ഹലോ ഹലോ ഹലോ